ഹലോ
കേൾക്കണ്ടോ കേൾക്കുന്നുണ്ടോ ഹലോ
ആ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട് ന്നാ ഹാഷിം തുടങ്ങിക്കോളൂ ആ വിളിച്ചോളു
ആഹ് അപ്പൊ ഇപ്പൊ വേൾഡ് കപ്പാണല്ലോ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വേൾഡ് കപ്പിനെ കുറിച്ച് അല്പം സംസാരിക്കാലെ
ഓക്കെ അതെ അതെ അതെ തീർച്ചയായിട്ടും
ഈ ലോകപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാ ഇത് രണ്ട് ഇതിഹാസ താരങ്ങളുടെ അവസാന വേൾഡ് കപ്പ് ആണെന്നുള്ളതാണ്. ഒരുപാട് കാലങ്ങളായി ട്ട് പതിറ്റാണ്ടുകളായിട്ട് ഫുട്ബോൾ ലോകം തന്നെ അടക്കി ഭരിച്ച രണ്ട് ഇതിഹാസ താരങ്ങൾ അല്ലേ മെസിയും റൊണാൾഡോയും
അതെ അതെ അതെ ഇത് ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർ
ആ വൺ ലാസ്റ്റ് ഡാൻസ് ആ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലും പല റീലുകളായി ട്ട് കണ്ടിട്ടുണ്ടാവും
അതെ
രണ്ടായിരത്തി ആറ് മുതൽ ലോകകപ്പ് കളിക്കുന്ന രണ്ട് ഇതിഹാസ താരങ്ങളാണ് രണ്ടാളുടെയും ആറാമത്തെ ലോകപ്പിൽ എത്തുക തന്നെ അസാധാരണ നേട്ടാണ് അല്ലേ പലരും ഇതിന് മുമ്പ് എത്രയോ താരങ്ങള് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അതില് അപൂർവം ചിലർ മാത്രവാണ് എന്ത് ആറ് വേൾഡ്കപ്പ് കളിച്ചുകൊണ്ടിരിക്കണെ
അതെ പിന്നെ ഈ രണ്ട് ഇതിഹാസ താള താരങ്ങളെ കുറിച്ച് പറയുമ്പോ മ റ്റൊരു വിഷയമാണ് ഈ രണ്ട് ഇതിഹാസ താരങ്ങളിൽ നിന്ന് ലോകകപ്പ് കിരീടം ചൂടിയിട്ടുള്ള ഒരു ഇതിഹാസ താരം മാത്രമുള്ളു എന്നുള്ളത് അതായത് നീണ്ട കാലത്തെ ഒരുപാട് ആ പരിശ്രമത്തിനും അതുപോലെ തന്നെ പ്രതീക്ഷകൾക്കൊക്കെ ശേഷം കഴിഞ്ഞ വേൾഡ് കപ്പില് ലയണൽ മെസ്സി ഈ കിരീ കിരീടം നേടുകയുണ്ടായി പക്ഷെ സ്റ്റിൽ ഇ എപ്പോഴും അതിനുവേണ്ടി അതിനുവേണ്ടി പൊരുതുന്ന ഒരു ഒരു പടനായകനായിട്ടാണ്- റൊണാൾഡോയെ ജനങ്ങൾ കാണുന്നത് അല്ലെ
അതെ ആഹ് അതെ അതെ അത്പോലെ മെസ്സിക് മുമ്പ് വേൾഡ്കപ്പ് നേടിയ പോലെ ക്രിസ്ത്യനോക്ക് ഈ പ്രാവശ്യം നേടാൻ കരുതുമെന്നാണ്- അവരുടെ ആരാധകരു കരുതുന്നത്.
അതെ അതെ
ആഹ് ശെരിയാണ് ഈ ലോകകപ്പ് കളിക്കാൻ പോലും പല താരങ്ങളുടേയും സ്വപ്നം സഫലമാകാറില്ല. ആഹ് പറയൂ പറ
അതെ അതെ മ് അപ്പോ ഈയൊരു ഈയൊരു വേൾഡ് കപ്പി വേൾഡ് കപ്പിന്റെ ടീമ പ്രഖ്യാപനത്തിന്റെ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഒരുപാട് ആക്റ്റീവ് ആയിട്ട് സൊ സോഷ്യൽ മീഡിയ രംഗത്തൊക്കെ നട നടക്ക്ന്ന്ണ്ടാർന്നു അപ്പോ ടീമിന്റെ ഒരു ഒരു- മൊത്തിലുള്ള പെർഫോമൻസ് അതുമായി ബന്ധപ്പെടുത്തിട്ടെക്കെ പോർച്ചുഗൽ കൂടുതൽ- ഏ തിളങ്ങാൻ സാധിക്കില്ല ന്ന്ള്ള ചർച്ചകളൊക്കെയാണ് എനിക്ക് കൂടുതൽ കേൾക്കാൻ സാധിച്ചത് ആശിമിന്റെ അഭിപ്രായം എന്താണ്
തീർച്ചയായും പോർച്ചുഗലിന് ആഹ് ഒരു- ഒരു അടിപൊളി സ്കോട്ട് വാലിയന്ണ്ട് മുമ്പ് മുമ്പത്തെ വേൾഡ് കപ്പിലാണേങ്കിൽ - പോലെ മുമ്പ് വേൾഡ് കപ്പ് ജേതാക്കളായ അർജന്റീനയെക്കാൾ ഒരു പക്ഷേ സ്കോട്ട് വാല്യൂ കഴിഞ്ഞ വേൾഡ് കപ്പിലും- പോർച്ചുഗലിന്ണ്ട് ഈ വേൾഡ് കപ്പിലും പോർച്ചുഗലിന്ണ്ട് പക്ഷെ എന്തുകൊണ്ട് അവര് വേൾഡ്- കപ്പ് നേടുന്നില്ല എന്നുള്ളതിന് ഒരു ഉത്തരം എന്താ വെച്ചാല് ഒരു പക്ഷെ അവരടെ- ടീമിന്റെ ഒത്തിണക്കമില്ലായ്മ ആയിരിക്കാം
അതെ അതെ തീർച്ചയായിട്ടും ഒരു ടീമിന്റെ ഇടയിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒത്തിണ ആഹ് ടീമിനിടയില്ള്ള ഒത്തിണക്കന്ന് പറയുന്നത്.
അതെ അതെ
ആഹ് പിന്നെ വേൾഡ് കപ്പ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ആഹ് അതെ അതെ പറയിം
ആഹ് അർജന്റീനക്ക് പലപ്പോഴും എന്ത് സ്കലോണി വന്നതിന് മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു ഇപ്പൊ സ്കലോണിക്ക് ശേഷമുള്ള അർജന്റീന
അതെ അതെ ആഹ് ആഹ് രണ്ട് കാലഘട്ടം വേറ്ട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് ഞാൻ കണ്ട്ട്ട്ണ്ട് അതെ
അതെ അതെ തീർച്ചയായും പിന്നെ ഫൈനലിസ്റ്റം എടുത്തു പിന്നെ ഇതാ വീണ്ടും ഒരു വേൾഡ് കപ്പിന് കൂടി ഒരുങ്ങാനിക്കുകയാണ്
അതെ തീർച്ചയായിട്ടും ആഹ് അപ്പൊ ഞാൻ ഈ വേൾഡ് കപ്പിന്റെ മറ്റൊരു ഭാഗം ചർച്ച ചെയ്യാൻ വേണ്ടീട്ട് ആഗ്രഹിക്കയാണ് ഓക്കേ അപ്പോ റീസെന്റ്ലി ഞാന് ഈ സംവാദ വേദികൾ സംവാദമായി ബന്ധപ്പെട്ട് ഒരുപട് ചർച്ചളൊക്കെ നല്ല താല്പര്യത്തോട് കൂടിട്ട് പങ്കെട് ക്ക്ന്നൊരാള് കൂടിയാണ് അപ്പോ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് നടത്തുന്നതിലൂടെ ഒര് ഒരു രാജ്യം വേൾഡ് കപ്പ് തന്റെ രാജ്യത്ത് സംഘടിപ്പിക്കുന്നതിലൂടെ ആഹ് രാജ്യത്തിന്ണ്ടാക്ന്ന ബെനഫിറ്റുകൾ ഉപകാരങ്ങൾ എന്തൊക്കേന്ന്ള്ളതാണ് ആശിമിന് തോണത്?
എങ്ങനെ
പ്പിക്കുന്ന സമയത്ത് ആ രാജ്യത്തിന് ചെലപ്പോ ഒരുപാട് സാമ്പത്തികപരമായിട്ട്ള്ള ചെലവുകൾ ഉണ്ടാകും റീസറ്ലി കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തർ സംഘടിപ്പിക്കുന്ന സമയത്ത് ഖത്തറിന് ആഹ് ഖത്തർ ഒര്പാട് സ്റ്റേഡിയങ്ങൾ ണ്ടാക്കേണ്ടി വന്നു അല്ലെ അപ്പ തുടക്കത്തിലൊര്പാട് സാമ്പത്തികമായിട്ടുള്ള- ചെലവ്കള്ണ്ടെങ്കിലും- പിന്നീട് ഈ ഒരു വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അവ അവർക്ക് വലിയൊരു അവസരമാണ് സാമ്പത്തികമായ്ട്ട്- ടൂറിസം മേഖലേല് അല്ലെ ടൂറിസം മേഖലേല്- അതുപോലെ തന്നെ ലോകത്തിനിടയില് ആ രാജ്യത്തിന്ണ്ടാകുന്ന ഒരു ഒരു മൂല്യം- ഒര് വാല്യൂ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങള് തുടക്കത്തില് ഇത് വലിയ- സാമ്പത്തിക നഷ്ടം ഇതിനുവേണ്ടി ചെലവാക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വഹിക്കേണ്ടി വര്ന്ന്ണ്ട്ന്ന്ണ്ടെങ്കിലും പിന്നീട്- ഭാവീല് വിദൂരമല്ലാത്തൊരു ഭാവീല് വലിയ രീതിയിലുള്ള ഉപകാരങ്ങളാണ് ആ രാജ്യത്തിന് കിട്ട്ന്നത്. അല്ലെ അതും ഈ ഒരു വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. പിന്നെ ഈ ഒരു വർഷത്തെ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോ കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ് ന്ന് പറഞ്ഞാല്. ആകെ ഒരു ഒറ്റ രാജ്യത്ത് മാത്രമാണ് സംഘടിപ്പിക്കപ്പെട്ടണ്ടന്നത് ഖത്തർന്ന് പറഞ്ഞാ ചെറിയൊരു രാജ്യം- ച്ചു അല്ലെ പക്ഷെ ഈ ഒരു വർഷത്തെ ഈ ഒരു വർഷത്തെ മത്സര- ഇനങ്ങള്ട്ത്ത് നോക്കാണ്ന്നേൽ വ്യത്യസ്ത രാജ്യങ്ങളാണ് നടത്തപ്പെടുന്നത്. ഹലോ-
ഹലോ കേക്കാണ്ടല്ലോ. -
ആഹ് കേൾക്കുന്നില്ലേ ഓക്കെ. പിന്നെ ഈ ഒരു വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഈ അടുത്തിടെയായിട്ട് ഒരുപാ ട് ഒരുപാട്.
ആഹ് കവർച്ച നടന്നതായിരിക്കാം ഇംഗ്ലണ്ടിന്റെ താരങ്ങളുടെ കവർച്ച.
അതെ അതെ പിന്നെ മറ്റൊരു ചർച്ച എന്താന്നെച്ചാല്. ഇതില് അമേരിക്ക എന്നുള്ള ഒരു ഒരു വേൾഡ് പോലീസ് ചമയുന്ന ഒരു രാ ഇത് ഇതിന്റൊരു മുഖ്യ കാര്യദർശിയാ- സംഘടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള എ റേഷിസ റേഷിസത്തോട്. ഏഹ്- ച ചായ്ഞ്ഞിട്ട്ള്ള ഒരുപാട് നിലപാടുകളൊക്കെ സ്വീകരിച്ചതായിട്ട്ള്ള ചർച്ചകള് വന്ന്ട്ട്ണ്ടാര്ന്നു അല്ലെ. ആ ഫിഫയുടെ ഒരു ഒഫീഷ്യൽ റഫറി ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ റഫറിയെ ആ അമേരിക്കയിലോട്ട് പ്രവേശിപ്പിക്കില്ല അതുപോലെ തന്നെ. ഇറാൻ ടീം ഫാൻസുകളെ അമേരിക്കയിലോട് പ്രവേശിപ്പിക്കില്ലെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഈ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാരുന്നു. പക്ഷെ അതേ സമയം കഴിഞ്ഞ വർഷ ത്തെ ഒരു വേൾഡ് കപ്പ് എടുത്തു നോക്കാണെന്നുണ്ടെങ്കിൽ ഖത്തർ എന്നുള്ള രാജ്യം എല്ലാവരെയും ഒരു പോലെ വെൽക്കം ചെയ്ത് സ്വീകരിച്ച് വേണ്ട പോലെ. അവരെ പരിഗണിക്കുകയും സന്തോഷത്തോട് കൂടി മടക്കിയയ്ക്ക ന്നു ള്ളൊരു ച ഒരു ഒര് ഒര് ഒരു കാഴ്ചയായിരുന്നു മ്മള് കണ്ട്.
ഉം ഉം ആ എല്ലാം കൊണ്ടും ഖത്തറും ഖത്തറും അതുപോലെ തന്നെ യു സം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്.
അതെ അതെ അതെ
കാരണ ന്താ ച്ചാല് ഒരു ദിവസം മൂന്നാല് മത്സരങ്ങൾ വരെ നേരിട്ട് കാണാൻ കഴിയുന്നുള്ള സൗകര്യം. ഖത്തറിലുണ്ടായിരുന്നു യാത്രൊക്കെ വളരെ ബുദ്ധിമുട്ട് വളരെ കുറവായിരുന്നു.
യെസ് യെസ് അതെ
അല്ലെ ആ എന്നാ പ്പ സ്റ്റേഡിയങ്ങളുടെ ഡിസൈൻ അതേപോലെ തന്നെ സ്റ്റേഡിയങ്ങൾ. ഡിസൈനൊക്കെ വളരെ എടുത്തു പറയേണ്ട കാര്യായിരുന്നു. ഒരു ഒരു ലുസയ്ൽ ലല്ലാത്ത ഏതോ സെമിഫൈനൽ നടന്നിട്ട്. സ്റ്റേഡിയായിര് അവരെ സ്റ്റേഡിയം എങ്ങനെ നിർമിച്ചെച്ചെയ്ച്ചാല് നമ്മള് മീൻ മീൻകാരൻ മീൻ കൊ ണ്ടൊണൊരു കൊട്ടല്ലേ ആ കൊട്ട വെച്ചിട്ടാണ് ഒരു സ്റ്റേഡിയം ബിൽഡ് ചെയ്തത് അത് അവരാെരു മികവാണ് അത്ര പോലുള്ളൊരു രാജ്യം ഇത്രയും ചെറിയ രാജ്യം ഹ് ഒര് മഹാമാമാങ്കം നടത്തുക എന്നുള്ളത് വളരെ വേർ ക്ക്ന്ന ഒന്നാ അതുപോലെ തന്നെ ആ ഉദ്ഘാ ഉദ്ഘാടന ചടങ്ങും ഫൈനലുകളും അന്നും ആളുകൾ ഓർക്ക്ന്ന്ണ്ട് പ്പൊഴും അത് ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പത്തെ ആ ഇപ്പത്തെ വേൾഡ് കപ്പ് യുഎസ്ന്റെ ഇനാഗുരേഷൻ ഒക്കെ വളരെ എന്താണ് വിമർശന വിമർശകനം ഏറ്റു വാങ്ങിയ ഒരു ഏ ഇനാഗ്രേഷൻ കൂട്യേയ്ര്ന്നു
അതെ ആളുകൾ കമ്പയർ ചെയ്യാൻ തുടങ്ങി ഇത് ഇതുമായി ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്യുന്ന ചർച്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു
ആ അന്ന് രണ്ട് ഗസ്റ്റുകളെ വിളിച്ചിട്ടില്ലേ ഒന്ന് വനീംമുഫ്തി പറഞ്ഞിട്ട്ള്ള വളരെ ഒരു ഏ ശ്രദ്ധേയമായൊരു അ ഇനാഗുരേഷൻ വര്ന്നാേന്ന്ണ്ടാർന്ന്
ഉം അതെ
അറബ് ലോകത്തിറെ അറബ് ലോകത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും അതെ അതെ അതെ
ആ സംസ്കാരവും പാരമ്പര്യവും ലോകത്തിനന് അവതരിപ്പിക്കാൻഖത്തറിന് വളരെയധികം കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലോകകപ്പ് ഒരു ടൂർണെന്റ് മാത്രമായിട്ടല്ല ആ ആളുകൾ അതിനെ കുറിച്ച് ഒരുപാട് രീതിയിലുള്ള അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്
അതെ അപ്പൊ ഞാൻ തുട ഞാൻ തു തുടക്കത്തി പറഞ്ഞരു ചർച്ചേൽ പോയിന്റിലോട്ട് തന്നെയാണ് ആശയം വരുന്നത് അപ്പൊ ഒരു രാജ്യം ആ അൽപ്പം കുറച്ചൊക്കെ എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ചെലവുകൾ വഹിച്ചു കഴിഞ്ഞാലും പിന്നെയുള്ള വർഷങ്ങളില് മറ്റ് രാജ്യങ്ങള് ആ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത നടത്തിയ രാജ്യത്തെ കുറി ച്ച് ചർച്ച ചെയ്യും അതിന്റെ ടൂറിസം മേഖലയെ കുറിച്ച് ചർച്ച ചെയ്യും അവിടുത്തെ ആളുകളുടെ സംസാരങ്ങളെ സംസാ സം കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും ഓക്കെ
ഉം ഉം
ആ ഇപ്പൊ നമ്മള് ഈ ഒരു വേൾഡ് കപ്പ് മുമ്പത്തെ ഒരു വേൾഡ് ക പ്പുമായി കമ്പയർ ചെയ്യ്തത് പോലെ
ഉം
അതെ
പിന്നെ അമേരിക്കാന്നുള്ളത് ഏ എന്താണ് അവിടെ അത് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് ഈ വേൾഡ് കപ്പ് അടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലേഴസിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയും അതുപോലെ തന്നെ കാണികൾക്കാണെങ്കിലും അത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്
തീർച്ചായായിട്ടും
അല്ലേ
അതെ അതെ അതെ
ഖത്തറിൽ ലോകം മുഴുവൻ ഒരിടത്തായിരുന്നു ഒരുമിച്ച് കൂടിയിരുന്നത് ഇവിടെ അങ്ങനെന്നല്ല ഇവര് മൂന്ന് ഭൂഖണ്ഡങ്ങളിലായിട്ടാണ് നടക്കണേ ഇപ്പം അർജന്റീന്റെ മെക്സിക്കോ ലാണ് കളിച്ചെങ്കി അപ്പറത്തെ കാനഡയിലാക്കാരം ബ്രസീലാര്ത് അമേരിക്കയിലെ കാരം പോർ ച്ചുഗൽണ്ടവാ ഇതിന് മൂന്ന് ഈ മൂന്ന് ടീമിന്റെ ആരാ ആരാധകരാവും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക തന്നെ ചെയ്യാം അപ്പൊ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാ വളരെ ബുദ്ധിമുട്ടേറിയൊ ഒരു കാര്യമാണ്
അതെ പിന്നെ ഈ വേൾഡ് കപ്പ്മായി ബന്ധപ്പെട്ട് മറ്റൊരു ആ ആശയം പറയൂ
പറി പറി പറി ശിയാസ് പറി
ആ ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ വേൾഡ് കപ്പ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാല് വർഷം കൂടുമ്പോഴണല്ലേ അപ്പൊ ഈ നാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന- ത്തിൽ നിന്നും രണ്ട വർഷം നടക്കുന്ന ചിത്രത്തിലോട്ട് വേൾഡ് കപ്പ് എന്തുകൊണ്ട് മാറിക്കൂട എന്നുള്ള ചർച്ച- നിങ്ങൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും
പക്ഷേ അത് ഇത്രത്തോളം പ്രാധാന്യം അതിനന്ുണ്ടാവില്ല എന്നുള്ളതാണ് എൻറെ ഒരു കൺസെപ്റ്റ്
ഓക്കെ
നാല് വേൾഡ് കപ്പ് ആവുമ്പോൾ അത്രത്തോളം നമ്മൾ ഓരോ മാച്ചിനും അത് എത്ര ചെറിയ ഇപ്പ ഇന്ന് നടക്കുന്ന ജർമ്മനി കു- ഇപ്പൊ മാച്ചിൽപൊലും അത് എത്രത്തോളം പ്രാധാന്യം ആളുകൾ കാണുന്നത് അതൊരു പക്ഷേ രണ്ട് വർഷം കൂടുമ്പോ- അത്ര വല്യ കിട്ടിക്കോൊള്ളന്നില്ല അത്ര ശ്രദ്ധേമാകൂല കാരണം ഇതിപ്പോ വർഷം വർഷം യു സ എൽ നടക്കണ്ടണ്ട് അതുപോലെ തന്നെ രണ്ടു വർഷം കൂടുമ്പോ ഈ ക- പറഞ്ഞു ഫഫ വേൾഡ് കപ്പ് നടക്ക അത്ര വലിയ ശ്രദ്ധമാകുന്ന ഒരു കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ മറ്റ ടൂർണമെന്റുകളൊക്കെ നടക്കുന്നുണ്ടോ ലീഗ ഇംഗ്ലീഷ് പ്രീ- പല ലീഗുകളും നടക്കണ്ട് അന്റെ ഡെയിലി രണ്ട് വർഷം കൂടുമ്പോ വേൾ്ട് കപ്പ്‌ അത്ര വിയ നേട്ടം കാണുന്നില്ല
ഞാൻ കരുതുന്നത് ഈ കോപ്പാ അമേക്ക് രണ്ടു വർഷം കൂടുമ്പോഴാണ് നടത്തപ്പെടുന്നത് അല്ലേ
ആ അതെ അതെ അതെ
അതെ അപ്പൊ ആരും പറഞ്ഞതുപോലെ തന്നെ രണ്ട വർഷം അല്ലെങ്കിൽ ഒരു വർഷം കൂടുന്ന കൂടുമ്പോ നടത്തുന്ന വലിയ മാമാങ്കങ്ങളിൽേഏറെ ശ്രദ്ധ കിട്ടും നല് വർഷയുള്ള വലിയ വെയിറ്റി ലോങ് ടൈം ഓഫ് പീരഡ് ഓഫ്െയിറ്റി ഉള്ളുകൊണ്ടാണ് ആളുകൾക്ക്ത്ര അധികം ആവശം വരുന്നത്
വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ജനങ്ങങ്ങള് കാണുന്നത് ആരാധകർ ഫുട്ബോൾ ആരാധകർ
ഓക്കെ ഓക്കെ എന്തായാലും വാശിമമായിട്ട് ഈ ഒരു- വിലപ്പെട്ട സമയം ആശിമ്ന്റെ കൂടെ ചെലവഴിച്ചത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് ചെലവഴിച്ചതിൽ- ആശനോട് നന്ദി അറിയിക്കയാണ് എന്തായാലും നക്ക്- വീണ്ടും സംസാരിക്കാം സംവദിക്കാം എന്നുള്ള പ്രതീക്ഷയോടെ പിരിയാണ് ഓക്കെ താങ്ക്യു നന്ദി
ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു
ഓക്കെ